ഓ
ആഹ് കേൾക്കാം.
ആഹ് പറയ് പിന്നെ എന്തുണ്ട്
പിന്നെ ഒന്നുല്ല സുഖമായി ഇരിക്കുന്നു അവിടെയോ മഴയുണ്ടോ
മഴ ഒന്നു ഇല്ല പക്ഷേ മൂടി രാവിലെ ഒരു വെയിലുണ്ടായിരുന്നു ഇപ്പൊ അതങ്ങ് പോയിട്ട് മൂടിക്കെട്ടി ട്ടിയ അന്തരീക്ഷവായി വീണ്ടും.
ആഹ് ഹോ ഹ ഹ ആഹ്
അവിടെയും നല്ല വെയിലുണ്ടോ
ഇവിടെ നല്ല വെയിലുണ്ട്.
ഓ ആഹ് ആഹ്
ഇനി എപ്പം മഴ പെയ്തിടുമെന്ന് പറയാൻ പറ്റില്ല അതാണ് ഇവിടെ പ്രത്യേകത നിന്ന നിപ്പിനുള്ള മഴ പെയ്യലുകളായി പറയാൻ പറ്റത്തില്ല ഉം ഉം ഉം
വെയില് കാണുകയും ചെയ്യും. എനിക്കങ്ങനെ എത്ര അബദ്ധം പറ്റിയെന്ന് അറിയാവോ?
തുണി കഴിക്കോണ്ട് ഇടും. പക്ഷെ
കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ് ഉണങ്ങിയതാ എന്റെ തുണി. അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് ഒ-
ആഹ് ഹലോ ഹലോ ഹലോ
കേക്കാമോ?
ആഹ് ആഹ്‌
ആഹ് അന്നരം ഉണ്ട് ഞാൻ അത് അവിടെ ഇട്ടിട്ട് ഇങ്ങ് പോരുന്നു. ഞാൻ വന്നിങ്ങനെ ഇരുന്നപ്പഴേ എനിക്കൊരു ഉറക്കം വന്നു. ഞാൻ കിടന്നങ്ങ് ഉ ഉറങ്ങി കറക്റ്റ് ആയിട്ടും വെയിലുണ്ടായിരുന്നു. നല്ല മഴ ഞാൻ നോക്കിയപ്പം നല്ല മഴ. മഴ പകുതി പെയ്തപ്പൊഴ എനിക്ക് ഓർമ്മ വന്നേ ഞാൻ പിന്നെ പോയി നനഞ്ഞ തുണിയടുതോണ്ട് വന്ന് അകത്തോട്ടിട്ട് എന്ത് ചെയ്യാനാ ചേച്ചി പറയ് ഞാൻ അന്നരേ പറഞ്ഞില്ലേ ഞാൻ അയാൾ അന്നരേ ഉറങ്ങിപ്പോയി പിന്നെ എന്ത് ചെയ്യാന ആ തുണി അവിടെ കിടന്ന് നനഞ്ഞ് അങ്ങനെയൊക്കെയാ അണ്ണൻ ഉള്ളപ്പോഴായിരുന്നു അണ്ണൻ മഴ അണ്ണന് അണ്ണൻ തുണി കഴുകി ഇടും മേ അന്നരം മഴയാണെങ്കിൽ തുണി നമ്മൾ പോയെടുക്കണം അണ്ണൻ അവിടന്ന് അനങ്ങൂല്ല എന്നെ കിടന്ന് വിളിയായിരി നമ്മുക്ക് ദേഷ്യം വരും അപ്പൊ ഞാൻ പറയും അണ്ണൻ പോയെടുക്ക് രണ്ടൂന്ന് പ്രാവശ്യം അപ്പൊ എടുത്തോണ്ട് ഇടമ്പം വീണ്ടും വെയില് വെരും ബിന്ദു വെയില് വന്ന് തുണി കൊണ്ടിട് ഒരു ദിവസം ഞാൻ പറഞ്ഞ് ഞാനിത് തറയിലിടുന്ന് പറഞ്ഞു വഴക്കിട്ട് അമ്മ പറഞ്ഞ് നീ അവിടെ ഇട്ടേരെ അവന് വേണോങ്കിൽ പറുക്കി ഇടും അങ്ങനെ
ഉം
എനിക്ക് അന്നില്ല ട്യൂഷനൊക്കെ ഉള്ള ടൈമില ഒത്തൊരി വർക്കും ഉണ്ട് ടെക്സ്റ്റ് ഒക്കെ നോക്കി പഠിക്കണം പ്രിപ്പയർ ചെയ്യണം നോട്ട് തയ്യാറാ കണ എല്ലാം കൂടി ആവുമ്പോ എനിക്ക് പറ്റൂല അങ്ങന ഇപ്പൊ പിന്നെ ആഹ് ഇപ്പോഴും അങ്ങനൊക്കെ തന്നെ മക്കളെടുത്ത് പറഞ്ഞാ അവ അവർക്ക് ദേഷ്യം വരും ആഹ് വെയിലല്ലേ വെയില് കാണുന്നുണ്ടെങ്കി ഇട്ടാതി ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ കിടന്നോ വേണങ്കി തോരട്ടോ ഏഹ് അങ്ങനെ
ഇപ്പം പ്രതീക്ഷക്കാതിരിക്കാതെ മഴ പെയ്യും അല്ലെങ്കിൽ വെയില് വരും
ആഹ് വെയിലിന്റെ കാര്യം വല്ല്യ കഷ്ട
ഉം ഉം ഉം
വെയിൽ വെയിൽ നമ്മള് വെയിൽ ഉണ്ടെങ്കി ഇടാന്നും പറഞ്ഞ് ഇട്പോഴായിരിക്കും മഴ എതിലേ കൂടെങ്കിലും എരച്ചൊണ്ട് വരും പക്ഷെ ചെല സമയത്ത് വെയില് നല്ല പൊള്ളുന്ന ചൂടാ
ഉം
വെയില് കൊള്ളാനും വയ്യ മഴ പെയ്യാനും വയ്യ ഏ
ച്ചക്ക് ഇപ്പ നടക്കാൻ പറ്റത്തില്ല കോളേജ്ന്ന് ഇറങ്ങി തമ്പാനൂര് വരെ പോകാൻ പറ്റത്തില്ല
ആഹ്
ഈല്
മേയ്യ് ഭയങ്കര വേദന കോട പിടിച്ചാലും അതിനകത്തൂടെ വെൽ ഇങ്ങ് വരുല്ലേ
കരിഞ്ഞു പോകും നമ്മള്
ഇച്ചിരി കൊട പിടിച്ചിരിക്കത്തുള്ള ഒരു ആശ്വാസം പേ പേരിന് അത്രയേ ഒള്ളു
ഉം
ഞാന് ഇപ്പം അത് കാരണം പിന്നെ സാധാരണ ഞാനങ്ങ് പെ പെൻഷൻ ഓഫീസിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക ചെയ്യാ
ഉം
ചിന്നിക്കടെ ഇറങ്ങിട്ട് ആസ്രാമത്ത് പോണ്ടേ അപ്പൊ ഇപ്പൊ അത് പ റ്റാത്തോണ്ട് എന്താ ചെയ്യുകന്ന് വെച്ചാന്നാ ഓട്ടോയിലാ പോണത് നടക്കാൻ വയ്യ ഒന്നാമത്തെ കാര്യം വെയിലത്ത് നടക്കാൻ വയ്യ ഞാനക്കെ ഇപ്പല്ല ആ ആ ബി പി ഒക്കെ കുറഞ്ഞോണ്ടേ
ഉം
എനിക്ക് ചിലപ്പോം വെയില് കൊണ്ട ഞാൻ വാടിക്കരിഞ്ഞു എവിടെയെങ്കിലും വീണോവും
ഉം
അത് കാരണം മിക്കവാറും ഓട്ടോക്കൂലി കൊടുത്ത് അങ്ങോണ്ടും ഇങ്ങോട്ടും ചാടന്ന് മറ്റേത് നടക്കുവായിരുന്നു ഞാൻ അത്രയും ദൂരം
ആഹ്
പിന്നെര് ഇതാ നമുക്ക് നടക്കുന്നതും നല്ലതല്ലേ പക്ഷെ വെയിലത്തും നടക്കുന്നു വെയിലത്ത് നടക്കുന്നതാ കാര്യം
ഉം
പിന്നേ കുഞ്ഞിന് ചെലപ്പം അവൾക്ക് മര്ന്ന് മേടിക്കാനായിട്ട് പോവുമ്പഴും കോളേജ് ജംഗ്ഷനീന്ന് അങ്ങോട്ട് നടത്തായിനുക്ക് ഗസ്വരാജ് സ്കൂള്ലല്ലേ അപ്പൊ അങ്ങട്ടും ഇങ്ങട്ടും നടക്കണം
ഉം
അങ്ങനേ നടക്കം പിന്നെ എന്താ നടന്ന് വന്നാ ഇല്ലാ ബേക്കറീല് കേറി ഒര് നാരങ്ങാള്ളോ ജ്യൂസോ ഒക്കെ വാങ്ങിച്ച്
ഇപ്പൊ നാരങ്ങാ വെള്ളോന്നും കുടിക്കാൻ പറ്റത്തില്ലല്ലോ ശിഘല്ല എല്ലേ
ആഹ് ഇല്ലല്ല ഞാനെന്നും നല്ലാ ഇതുള്ള കടേലാ കേറൊള്ളൂ
ഓ ഓ ഓ ഉം ഉം
നമ്മള് നല്ല ഹൈജീനിക് ആയിട്ടുള്ള എനിക്ക് അല്ലെങ്കിൽ കഴി കുടിക്കാം
കുട്ട്യേളെക്കെ ഡെങ്കിപ്പനിയും കാര്യങ്ങളും
ഒരുപാട് സൈസ് പനിയുണ്ട് ഇപ്പം ഇപ്രാവശ്യത്തെ എനിക്ക് വന്ന പനിയാ അടിപൊളി പിന്നെ എനിക്ക്ങ്ങ് ചൊ ഉം ചൂടൊന്നുല്ല പക്ഷെ ശരീരം മൊത്തം അങ്ങ് വേദനയായിര്ന്ന് നൂരാം വെയ്യ ഇരിക്കാമെയ്യ കെടക്കാമെയ്യ എനിക്കങ്ങ് ഭയങ്കര ഇതാരുന്നു അങ്ങനെ രണ്ടു ദിവസം ആ ഒര് ഇതായിരുന്നു പിന്നീടാ എനിക്കിത് ആഹ് ഓ ചൊമെ പനിയായത് പക്ഷേ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു
ഉം ഉം ഉം
ഞാൻ പിന്നെ ഇ ഇ ഉ ആഹ് ആഹ് അലോപ്പതി മരുന്ന് കഴിച്ചാലെനിക്ക് ആന്റിബയോട്ടിക് എടുക്കാൻ വയ്യ ഇങ്ങനേ ശരീര ത്തിന് ആരോഗ്യത്തിന്റെ പ്രശ്നം ഉണ്ടായോണ്ട് എനിക്ക് അതും കൂടാവുമ്പഴത്തേന് ഞാൻ മൊത്തത്തിലങ്ങ് കെടക്കാ കെടപ്പാ അതോണ്ട് ഞാൻ പിന്നെ അലോ ആയുർവേദം വാങ്ങിച്ചേ അനുവിനോട് വിളിച്ചു പറഞ്ഞാ അനു പിന്നേ വാട്സാപ്പില് മെ ഏ തോ മര്ന്നൊക്കെ കുറിച്ചന്നു പിന്നെ അതനുസരിച്ച് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് അതുകൊണ്ടൊരു ആശ്വാസം അല്ലെങ്കി പിന്നെ ഞാന് എപ്പഴേ കെടപ്പായിപ്പോയേനേ
ഉം
ഒരാഴ്ച മുഴുവൻ കെടപ്പാര്ന്നു അതോണ്ട് ബാങ്കില് പൈസ അടക്കാൻ പോവ്വാം പറ്റിയില്ല പിന്നെ വിളിച്ചു പറഞ്ഞു പൈസ ഇട്ടു എന്റെ മൊബൈൽ ബാങ്കിങ് ഓക്കെ ആരുന്ന് എടക്ക് ഇതൊന്ന് ഏ സ്ട്രക്കായി ഫോണൊന്ന് സ്ട്രെക്കായേര്ന്ന് അപ്പൊ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല പിന്നിംപ്പം എന്റെട്ത്ത് പറഞ്ഞ് അതൊന്ന് ഓൺ ആക്കാന് അപ്പൊ എന്നിട്ടാണെങ്കിൽ ഞാനും പാസ്ബുക്കും ഇങ്ങനെ പതിപ്പിക്കത്തില്ല
ഉം ഉം ഉം ഉം ഉം
ഇനിയിപ്പ എന്റെട്ത്ത് പറഞ്ഞു പാസ്ബുക്ക് എന്തയാലും ഇനിയിപ്പോ പതിപ്പിക്കണം അപ്പ അറിയേല്ല അപ്ഡേറ്റ് അറിയാൻ പറ്റല്ലോ
ഉം ഉം ഉം
എപ്പഴും അവരട്ത്ത് ചെന്ന് എത്ര ഉണ്ട് എത്ര ഉണ്ടെന്ന് ചോദിക്കേണ്ടല്ലോ
ആഹ്
ഇതെപ്പഴാ ഇതൊക്കെ ഇത് പിടിക്കുന്നെന്ന് അറിയാനൊക്കത്തില്ല
ഉം
ഉം അതോണ്ട് ഇപ്രാവശ്യം ഇനിയിപ്പം കൊഴപ്പല്ലാതെ പോരുന്നതേ ഇപ്പൊ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അത് ഇന്നലേ ഏഹ് ബാംഗ്ലൂര്ന്ന് വിളിച്ചിരുന്നു അപ്പൊ നാളെ പോയി അത് മ് എസ് ബി ഐ എസ് ബി അക്കൗണ്ട് കിടക്ക അതെടുത്ത് ഓഡിയിലേക്ക് ഇട്ട് അതൊന്ന് മേക്കപ്പ് ചെയ്തിട്ടിട്ട് പിന്നെ വേറെ ഇത് നോക്കം
ഉം
പിന്നെ മറ്റേ ബാഗൊക്കെ ബാക്കി തയ്ക്കാൻ തുടങ്ങണം ഇത് അങ്ങനെ അത് ചെയ്യണം പിന്നെ ഒരു നമ്മുടെ കൂടെ ഉം നമ്മുടെ ഗ്രൂപ്പില് ഉണ്ടായിരുന്നത് ആ പുള്ളിക്കാരിത്തടെ ഹസ്ബൻഡ് മരിച്ചുപോയി അങ്ങനെ
ഉം
ആ പുള്ളിക്കാരിത്തി ചെയ്യുന്നുണ്ട് വലുതായിട്ടില്ല അപ്പം ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങണം നമുക്കൊന്ന് കാണാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിഷമം ടെൻഷൻ അടിക്കണ്ട എന്നെക്കെ പറഞ്ഞു അപ്പോ എനിക്ക് സാധനങ്ങൾ പുറത്തു പോയി വാങ്ങാനായിട്ട് നമ്മുടെ അസോസിയേഷനില് അവര് പറഞ്ഞന്ന് വെച്ചാൽ നമ്മള് മാസം മുന്നൂറ് രൂപ കൊടുക്കണം പക്ഷെ അവര് കാര്യങ്ങളൊക്കെ ഹെല്പ് ചെയ്യാം സാധനങ്ങള് പക്ഷെ അവരെന്ന് വെച്ചാൽ അവര് പോയി നമ്മളും കൂടെ പൈസ കൊടുത്തിട്ട് അവര് പോയി പുറത്തൊക്കെ പോയിട്ട് ഈ കമ്പനിയുടെ എന്നും നമ്പർ തരത്തില്ല നമുക്ക് മനസ്സിലായോ നമ്പർ തന്നെങ്കില് അല്ലേ നമുക്ക് പോയി വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് പോയി വാങ്ങണ്ട് നമുക്ക് വിളിച്ച് പറഞ്ഞു വാങ്ങാനൊക്കോള്ളു ഇത് അവര് നമ്പർ തരത്തില്ല. ഇത് ഇവരെ കൈയ്യിന്ന് വാങ്ങണം അപ്പോ ഇവര് ഓ, ഒരു വിലയിട്ടിട്ടാണല്ലോ വാങ്ങിക്കുന്നേ.
ഉം, ഉം, ഉം.
അവർ അതിന്റെ ഇത്തിരി കൂടി വില കുട്ടിയല്ലേ നമ്മക്ക് തരത്തുള്ളൂ.
അതെ, അതെ.
നമുക്ക് അതുകൊണ്ട് എന്തോന്നാ നമുക്ക് ലാഭം. അപ്പോ എന്നോട് പറഞ്ഞ് അങ്ങനെണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നീ ടെൻഷൻ അടികെണ്ട എനിക്ക് പോകാൻ ആരും ഇല്ലാത്തേണ്ട് ഈ ചേച്ചി ആണെങ്കിൽ ആ സമയത്ത് ആ പുള്ളി വിദ്യാർത്ഥി യുടെ കടയിൽ ആരും തയ്ക്കാൻ, അപ്പോ ഞാൻചെന്ന് ഞാനുംകയറും. ഒരു ദിവസം അങ്ങോട്ട് വരട്ടെന്ന് ചോദിച്ചു.
ഉം.
കേട്ടോ അന്നേരം എന്നോട് പറഞ്ഞു ആ ഇന്ന് ഇനി ഇപ്പം ആ ഞാൻ ഇന്ന അടുത്ത് പോകുന്നുണ്ടോ അന്നേരം അതുമല്ല. അന്നേരം ഇങ്ങനെ സംസാരിച്ച് ആ ടോണിൽ പറഞ്ഞ് ആണ്. അതുല്ല, ഈ തയ് തയ്യിക്കുന്നവർ ഇല്ലേ.
ഉം.
അവർക്ക് നമ്മൾ പുറത്തുനിന്ന് ആരും വരുന്ന ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. അങ്ങനെ എന്നെ വഴക്കുപറഞ്ഞു നീ പിന്നെ എന്താങ്ങോട്ട് വരാഞ്ഞെ ഞാൻ പറഞ്ഞ് മനപുർവ്വം വിളിക്കാത്തെ എനിക്കത് ഇങ്ങനെത്തെരു കാര്യം ടോക്ക് വന്നതുകൊണ്ട് എനിക്കത് ഞാനും ഉള്ളതങ്ങ് പറഞ്ഞു. ഓ, വിഷമായി. അയ്യോ, നീ അതാണ് പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല മോളെ ഉദ്ദേശിച്ചത്. ഇങ്ങനെയായിരുന്നു നീ അത് എന്നോട് പറയാ നീ അതെനിക്ക് എന്നോട് പറയേണ്ടയിരുന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് അതെങ്ങനെ പറഞ്ഞപ്പോ അയ്യോ ഞാൻ അതൊരു ഇ, കണ്ടു പഠിക്കാനൊന്നും പറ്റൂലഎന്ന് വെച്ചാൽ നമ്മള് പ്രക് പ്രാക്ടിക്കാലയിട്ടു നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അന്നേരം പിന്നെട്യൂഷൻ വൈബ് ആണ്. അങ്ങനൊന്നുല്ല നീ പോരാ അപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. ഈ ആഴ്ച എന്തായാലും ഞാൻ വരുന്നില്ല പനി ഉണ്ട്. ഇതല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അടുത്ത ആഴ്ച ഇനിപ്പോൾ നാളെ ചിലപ്പോൾ നാളെ, ചിലപ്പോൾ ഇന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിച്ചിട്ട് ചോദിക്കണം. അവിടോട്ട് ചെല്ലട്ടെന്നെ.
ഉം. ഉം. ഉം.
കുറെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു വെട്ടാനും ഇതൊക്കെ. വെട്ടണം അതൊക്കെ ആ. കൊറച്ച് അത് കൊണ്ട് കാണിക്കുകയും വേണം.. പിന്നെ രണ്ടുന്നിടത്തു കൊണ്ടുപോയി കാണിച്ചു ഓടർ എടുക്കാൻ പോകണം. നമുക്ക് എനിക്കന്ന് വെച്ചാ പൊറത്തൊന്നും ആരു ഇല്ല. അവിടെ ബ നിങ്ങ ടെ കോളേജിന്റെ അവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റോ?
ഏതാ
ജൂട്ടിന്റെ ബാഗൊക്കെ കൊണ്ടുവന്നു.
അവിടെ നടക്കില്ലേച്ചേ ആ മോ ആയിക്കണ്ടോ ഒന്നട്ടില്ല ആഹ ആ ഉ
കോവളത്ത് പോയാൽ നടന്നേ കോവളത്ത്.
ഉം, ഹും, ഹും, അവിടെ വാങ്ങിക്ക വിദേശികളൊക്കെ വരില്ലേ?
ആ.
അങ്ങനെയൊക്കെ ഉള്ളടത്തേ സ്കോപ്പൊള്ളൂ
ആ നോക്കണന്ന് വർക്കലയില ഒന്ന്പോണം പോണന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അല്ല ഇങ്ങനെ നമ്മള് ചെയ
നല്ലതാണ് തൊഴിലശ്ചിതമായിട്ടുള്ള ക്ലാസക്കോ ചേച്ചിക്ക് എടുത്ത കൊടുത്തോണ്ടേ
ആഹ
അഹ് നല്ലൊരു വരുമാന മാർഗംല്ലേ
അതയ്ന് നോക്കണം ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിനായാല നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമു സാധനങ്ങള് അവർക്ക് അവർക്ക് അന്നേരവേ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണ്ടേ
ആഹ് ഹാ ആഹ
അപ്പൊ നമുക്ക് ആ ഒരു പിൻബലം കൂടി വേണ്ടേ
ഏ
അപ്പ അതും കൂടെ നോക്കണ എനിക്കത്
ഉം ഉം ഉം ഉം
ആ അതിന്റെ ഒരു സെറ്റിങ്ങും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അയിന് ഇറങ്ങി തിരിച്ചാ ഓക്കെ
ഓ
ഉ ആ അപ്പൊ അത് ഇങ്ങനെ രണ്ടൂന്നേരടുത്ത് പറഞ്ഞിട്ടുണ്ട്ത് എനിക്കിന്നലെ ആ വേഷമാ മറ്റന്നാളെ ചൊവ്വാഴ്ച എനിക്ക് ഞാൻ വേറൊരു ക്ലാസിനുണ്ട് സെയിം ടൈമിന് ഇവരുടെ ക്ലാസ്സ് വരുന്നത് അപ്പൊ അവരോട് വാട്സാപ്പിലാം ചോദിച്ചു നോ കണം വേറെ ഏതെങ്കിലും ദിവസം ഒരു ഗ്ലാസ് വെക്കുവോ നമുക്കെല്ലാം റെക്കോഡഡ് ക്ലാസ് അയച്ചു തരുമോന്ന് ചോദിക്കണം അത അങ്ങനെയ എല്ലാ എന്നോട് പറഞ്ഞു ഉം ഓമന ചേച്ചിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയത്തില്ലേ അത് ക്ലാസ് ആയിട്ട് അങ്ങ് എടുത്തൂടെ എടുത്തൂടെ ന്ന് ചോദിക്കുന്നു
ആഹ അതങ്ങനെ എടുത്താലേ ഒരു വരു വരുമാനമാർഗവും ആവും അല്ല യൂട്യൂബിലൊക്കെ തന്നെ ഇട്ടാൽ തന്നെ നല്ല വരുമാനമാർഗം കിട്ട്ല്ലേ
ഉം വീഡിയോ പിടിക്കണം
അത് കുട്ടികള് ആരെങ്കിലു ഒന്ന് ചോദിച്ചാലേ അല്ലെ അതിനിവിടെ ആളെ വെക്കണം ആദ്യം ആദ്യം റീച്ച് കുറവായിരിക്കും പിന്നെ പിന്നെ അത് കൂടി കൂടിവേരുല്ലോ
ഉം ആ നോക്കണം ഇനി അതിനെ കുറിച്ച് ശരിയെങ്കില് ഉം ശരിയങ്കോ ഓക്കെ ആ ആ